യവ്ടെ മോളെ ഒരു വിവരുല്യല്ലോ
വട്ണ്ട് എങ്ങടും പോയ്ട്റ്റില്ല ഇവട്ണ്ട്. പൊറമണ്ണൂര്ണ്ട് വളാഞ്ചേരി പൊറമണ്ണൂര് ഭാഗത്ത്ണ്ട്. വേറെ എവ്ട്ക്കും പോയ്റ്റില്ല ഞമ്മള് അവ്ട്ന്ന് എവ്ട്ക്കു പോവാനാണ്. ആകെ പോവാള്ളത് വെങ്ങാട് പോവും വീട്ട്പോവും. പഅഅ് കഴിഞ്ഞേങ്ങട്ടന്നെ വരും ഹും ഇപ്ട്ന്ന് കെ അറ്റിയം പറഞ്ഞ് ഇജജ്ന്നെ വിട്ടെടുക്കും പോവൂലാറ്
ഹ്ഹ്ഹ്ഹ്ഹ
ഇക്ക് നല്ലെൽആവസ്ഥ ഞാ ഇപ്പളും പറയും ഉം ഞാനും പോവാണ്. എല്ലാരും ടൂർ പോണ് ഇണ്ട് ഇങ്ങള് ളെരണ്ടീസത്തിന് നോക്കി ഞാനൊന്ന് പോ ട്ടെ ഇ ജൊന്നു പോവൂല രണ്ടീസം കഴിഞ്ഞിട്ടിണ്ട് വാ ജജ്. പോയാലും ഇങ്ങെട്ടന്നെ വരാന്ന്ള്ളത്റിയാറ.
പോയാലും ഒട്ക്കും പോകൂല ഏതരെ പോകൂന്ന്ള്ള ഒൽക്കറിയാ.
ഓൽക്കറിയാ അതന്നെ ഉം.
ഉം
ഇങ്ങതെന്നെ വരുന്ന്ള്ള് ഇൻക്കറിയാന്നറിം ധൈര്യായിട്ട്. പൈസ വാണെങ്കി ഞാൻതരാ ഇയ്യ് ധൈര്യായിട്ട് പോയിവാ.
യ്യോവ്കും പൊയിക്കോന്നറിം.
അതെന്നെ
ഉം
ഓൽക്ക് ധൈര്യാണ് നമ്മള് യോട്ക്കും പോവൂലന്ന്ള്ളത് നമ്മള് ഓല് ഓലില്ലാ നമ്മളോട്ക്കും പോവൂലല്ലോ ആ ധൈര്യത്തിലാണ്പോലാ നിക്ക്ണത്. കൊറേ ഈ ടൂറൊക്കെ പോവാൻ പറി ഒലോട്. പ്പൊ ഈ വെക്കേഷൻൽ ആ ഒന്ന് പോയി വയനാടൊക്കെ പോയി വന്ന്.
ഉം ആരപ്പം പോവാ?
ഏഹ് ഓരെ കൂടെത്ത പിന്നെ ആ ഓരെ ഫ്രണ്ട്സും ഉണ്ടായര്ന്നു. രണ്ട് മൂന്ന് ഫ്രണ്ട്സുംണ്ടായ്ന്ന് ഓരെ വൈഫ്മാരും ഒക്കപ്പാടെണ്ടായ്ന്. മക്കളൊക്കെപ്പാടെ ഇങ്ങള് പൂക്കില്ലെ അങ്ങനെ?
ആഹ് പോക്ക്ണ്ട് പോക്ക്ണ്ട് പോക്ക്ണ്ട്.
ഉം എങ്ങനെ പോവ്മ്പോ ഫുഡൊക്കെ നമ്മൾ ഇണ്ടാക്കി കൊണ്ടൊക ജ് അവടെ
ഏ എ ഓരീസൊക്കെ ഇണ്ടാക്കികൊണ്ടോവും. വാക്ക്യെക്കെ അവിട്ന്ന് ഫുഡ് കഴിക്കും.
ആഹ് കഴിഞ്ഞ പ്രാവശ്യം ഇതേമായ്രി പോപ്പോ ഇവെര് പർഞ്ഞ്. പിന്നെ അമക്ക് രാവിൽത്തെ ഭക്ഷണൊക്കെ ഇണ്ടാക്കി കൊടുന്നാതേര്ന്ന് അന്ന് ഒന്നും കര്താതെ പോയതെ ഡ്രസ്സ് മാത്ര ഇട്ത്തു. വേറൊന്നും കെര്തീല. അപ്പോ അവിട്ക്കെ എത്ത്യപ്പോതിന് വയനാട്ട്ക്ക് പോയതുആയ് നാട്ട് ഞമ്മൾ ഇബെട്ന്ന് സുഭ ഇക്ക് അഞ്ച് മണിക്ക് പോയത് അഹ് കഴിഞ് അങ്ങട്ട് എത്ത്യപ്പോത്തിന് ഒര് എട്ട് മണി എട്ടര അപ്പോത്തിനു കുട്ട്യേൾക്ക് വെശ് ക്കൊല്ങ്ങി. അപ്പെ എന്തേലൊക്കെ പെരേന്നെന്നെ ഇണ്ടാക്കി കൊട്ന്നാ മതി. ഇന്നാഉച്ചകത്തെ ഫുഡ് പൊറ്ത്ത്ന്ന് കഴിച്ചാ മതി പറ്ണറ്. അവിടെ ഒക്കെ എത്ത്യ ഫുഡ് വേറേണൊല്ലൊ. മക്കക്കൊന്നും വല്ലാ പറ്റൂലല്ല
അതെന്നെ അതന്നെ. ഔടൊന്നും ഭക്ഷണത്തിന്റെ കാര്യാണ്. വൃത്തിയൂ ഉണ്ടാവൂല
ആഹ് വൃത്തി ഉണ്ടാവൂല
ഞങ്ങളൊരു കുറി മൂന്നാറേക്ക് പോയിട്ട് ഇതേപോലെ ഉച്ചക്ക് പയിച്ചിട്ടു എവിടെ. ഒരു ഹോട്ടല് കാണ്ട അങ്ങനെ ഒരു ഹോട്ടല് കേ കണ്ടിട്ട് കേറി റ്റ് അയ്ല് കയ്യ് എഴുക്ണ വള്ളത്തില്
ആഹ് അതു ആഹ് പിന്നെ ചേച്ചിമാരെ ക്കെ ചേച്ചിമാരൊക്കെ പിന്നെ ആണല്ലോ ഭക്ഷണം ഉണ്ടാക്ക്ണത്. അവരുടെ രീത്യന്നെ ചെലെ ചെലത് നല്ല വൃത്തി കേക്കാരം ചെലേത് നമ്മള് ഇന്ന് കണ്ടാൽ തന്നെ നമ്മുക്ക് ഒരു
ഭക്ഷണം കഴിക്കാൻ തോന്നൂല
ആഹ് പിന്നത് ബാത്റൂമ്ക്കോണെങ്കിലൊക്കെ ഭയങ്കര ഇതാണ് അപ്പ വര പറയും ചെയ്തു എങ്കിൽ അഹ്
യൗടെ എങ്ങനെ പോയാലും ഞമ്മളെ നാടിന് ഒക്കൂല
അതൊക്കൂല അത് ശരിയാണ് ഞ
ആ ഏത് ലോകത്ത് പോയാലു ഇഞ്ഞ് പ്പോ ഗൾഫിൽ ആയ
പിന്നെ ഇപ്പോ ഇപ്പ ഹോസ്പിറ്റലുകളൊക്കെ കുറ ക്ലിയർ ആയി ആദ്യത്തെ മാരിക്കല്ല ആദ്യക്കെ ഹോസ്
ഗവർമെന്റ് ഹോസ്പിറ്റൽ അടക്കപ്പം നല്ല ക്ലിയർ ആയിക്ക്ണ്
നല്ല ക്ലിയർ ഉഷാറയിട്ട നല്ല വൃത്തി നല്ല ഇതണ്ട് ഇപ്പ ഈ മറ്റേ ഹരിതസേനയുടെ അത് വന്നതിൽ നല്ല വൃത്തിയാണ് എല്ലായിടത്തും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ ഒന്നും കാണില്ല നല്ല വൃത്തിയാണ് ബാത്റൂമൊക്കെല്ല നമ്മളെ ടോലറ്റിന്റെറെമാർരിക്കന്നെ നല്ല വൃത് തിക്ക് എട്കണ്ടം
ക എന്നാല് ഇവിടെ കല്ല വൃത്തിയാണ് ഇപ്പൊ ഹോസ്പിറ്റലും പിന്നെ ഞാൻ അധികം കുട്ടികൾക്കുണ്ടായ ഗവർമെന്റിൽ തന്നെ കൊണ്ട
ആഹ് ഞങ്ങള് എവിടെ അങ്ങ തന്നെ ഇരുപിളിയത്ത് ഗവൺമെന്റ് കൊണ്ടുപോകും അവിടുന്ന് മാറണില്ലന്നുന്തെങ്കി അത്യാവശ്യം മാറും അത്യാവശ്യം നല്ല മാറും മരുന്നുകളും കാര്യങ്ങളൊക്കാരും അങ്ങനെയും ഡോക് ടറും വേറെ കാണിച്ചോളി എന്ന് പറയുമ്പോ മാത്രം പുറത്ത് പ്രൈവറ്റേക്ക് കൊണ്ടു പോകള്ളൂ അത്രയും ഗവൺ
കുട്ടിക്ക് ഇതേപോലെ മഞ്ഞപ്പീത്തയിട്ട് അഡ്മിറ്റ് അടക്കും ഗവൺമെന്റീ തന്നെ ചെയ്തോ
അവര് നമ്മുക്ക് നല്ല സഹായം ചെയ്യുമ്പോ പിന്നെപ്പോ എന്തിനപ്പ നമ്മള് പൊർ ത്ത് പോയിട്ട് ഇതാക്കണ ആവശ്യല്ലല്ലോ അതന്നല്ലേ നല്ലത്
പൈസക്കായിറ്റ് ഇരിക്കല്ലേ
ആഹ് പൈസക്ക ആയിട്ടിരി
ആഹ് പ്രൈവറ്റ് ഹോസ്പിറ്റല് അവർക്ക് അതുംമ്മന്ന് അതന്നെ വരുമാനം
ഉം നല്ല ടോക്കൺ പീസാണ് എല്ലാടത്തും ഇപ്പ നല്ല ടോക്കണാ
അതന്നെ പറയണത്
ഗവണ്മെന്റില് പിന്നെ പത്ത് വയസ്സിനു കീപ്പട്ടുള്ള കുട്ടികക്കൊന്നും ഒന്നും വേണ്ടല്ലോ പൈസ തന്നെ വേണ്ട വലിയൂർക്ക്ല്ല അഞ്ചു രൂപ പത്ത് രൂപയൊന്ന് വേണം. അവര് നല്ല നോ ക്കുന്നൂണ്ട് കുട്ടികളെ കുട്ടികളെന്നല്ലേ വലിയവർക്കും തന്നെ പനിയായാലും എന്തായാലും പോവാം
ഇപ്പൊ ആ പഴയ പോലൊന്നു അല്ല ഇപ്പൊ ഡോക്ടർമാരൊക്കെ നല്ലാം പരിശോധനേം എന്റെ ചെക്കന്ക്ക് പനി ആ യിക്ക് ഇതേപോലെ മൂന്നീസം മരുന്ന് കൊടുത്ത് ഭേദല്ല്യാനർണ്ടേക്ക് വേഗം ഏഹ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ് അതൊക്കെ ചെയ്ത അതില് കൗണ്ട് കുറവാർഞ്ഞ്. എന്നിട്ട് ഇനിയും ഡെങ്കിപ്പനീന്റെ ടെസ്റ്റ് ചെയ്യാൻ പർഞ്ഞ് അത് ചെയ്തിട്ടാതില് കൊഴപ്പില്ല എത്ര ഒരു ടെസ്റ്റോളാ ചെയ്ക്കണ അത് പൊർ ത്തുന്നാണെകിൽ എത്ര പൈസ വാണം. പത്ത് രണ്ടായിരറുപ്പിയ എങ്ങനായാലും വരും
ശരിയെന്നാ പൊർത്ത് പ്രൈവറ്റില് നല്ല ഇതാണ് ഇപ്പൊ ഒരു മുറി ആയാലൊക്കെ നമക്ക് ക്ക് ഗവൺമെൻറ് പോയോക്കാ. അവിടുന്ന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെണ്ട്. പ ഫ്രീ ആയിട്ടല്ലേ നമ്മക്ക് ഇതാവണത്
ഏഹ്. ഇപ്പൊ ഇതേപോലെ ആഹ് കൈ മുർഞ്ഞാലൊക്കെ ഇബട്ത്തെ ഹോസ്പിറ്റൽലൊക്കെ എന്തൊരിത്ണ്ട്‌ച്ചിട്ടാ
പ്രൈവറ്റിലാണെങ്കിൽ അല്ല ഓരങ്ങനെ ചെയ്യണം ഒരാ എക്സറേ എടുക്കണം ഈ എക്സ്റേ എടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം ന്നർഞ്ഞ്
നടക്കാവ് ഹോസ്പിറ്റൽലൊക്കെ അങ്ങൻതന്നെണെയ് ഞങ്ങ ഇബടെതാ കുറ്റിപ്പൊർത്ത് താ എല്ലിന്റെ ഡോക്ടർമാര് കൈ കെട്ടി കൊടുക്ണ്. ഓ
ആഹ് ണ്ട് ണ്ട് ണ്ട് എന്റെ മോൻക്ക് പ്പൊ കാല് കേടന്നിട്ട് ഞങ്ങള് കുറ്റിപൊർത്താ പോയത് അപ്പോ കാലിന് ചതവുണ്ടായിര്ന്നു അപ്പോ അവ്ട്ന്ന് പിന്നെ പ്ലാസ്റ്ററ് ഇട്ടീല്ല. ഓൻക്ക് ഞ ഞരിയാണിന്റെ ഭാത്തായത് കാരണം അവടെ ഇടാൻ പറ്റില്ലാ അങ്ങനെ ഓല് ബന്റെജ് ചി റ്റി രണ്ടായ്ച റെസ്റ്റ്ട്കാപറ്ഞ്ഞു അതിൻ്റെ മുന്നേ ഒര് രണ്ടായ്ച മുന്നേ ഓന്റെ കയ്യ് കേടന്ന്ട്ട് പന്ത് വന്ന് അട്ച്ച തെയ്ന്നു അത് നടക്കാവ്ക്ക കൊണ്ടോയത്. അന്ന് ഞാറായ്ച്ചന്നെ അപ്പൊ രണ്ടുംണ്ടായത് ഞാറായ്ച്ചെ. അപ്പൊ ഇബരർഞ്ഞു പിന്നെ ഗവൺമെന്റിന് ഞാറായ് ച്ച ണ്ടാവൂല പർഞ്ഞ്. അങ്ങനെ ഞങ്ങള് നടക്കാവ്ക്ക കൊണ്ടോയത് അന്ന് മൂവായിരത്തഅഞ്ഞൂറ് ഉറുപ്പ്യറ്റാണ് ഓൻന്റെ പ്ലാസ്റ്ററും കാര്യങ്ങളും കഴിഞ്ഞു ആഹ്. പിന്നെ കാല്മ്മത്തത് അ ന്ന് ഞായറാഴ്ച ണ്ടായപ്പോ ബരത് ഒരു ദിവസ ജ്ജ് വേദന സഹിച്ച് നടക് പന്തളി ക്കാം പോയിട്ടല്ലെ അർഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കൊണ്ടായി ഗവൺമെന്റ്ക്ക്. കൊർച്ച് നമ്മള് വരി നക്കണ്ട്യരും
അതൊക്കെ ണ്ടാവും. തിങ്കളാഴ്ച കൊർച്ച് തെര്ക്ക് കൂട്തലാണവ്ടെ. അത് എന്താചിട്ട തിങ്കളാഴ്ച എല്ലാ ഡോക്ടർമാരുംണ്ടാവും
ആഹ് എല്ലാ ഡോക്ടർമാര്ണ്ടാവും
വ്യാഴാഴ്ചൊന്നും ആളന്നെണ്ടാവൂല്ല. വ്യാഴും വെള്ളിഒക്കെ തെര്ക്ക് പറ്റ കൊറവാ
ആഹ്. ഒരു മണി ഒന്നര വരേറ്റൊള്ളൂ തോന്ന്ണ്ട്‌ എല്ലിൻന്റെ ഡോക്ടർ ഒക്കെള്ളത്.
ആഹ് പിന്നെ പിന്നെ എന്താന്നറ്യോ ഫുൾ ടൈമ് അവ്ടെ വർക്കിങ് ഇണ്ട്
ആഹ് വർക്കിങ്ങ് ണ്ട്
ഞമ്മള് രാത്രി നാട്ട പാതിരക്ക് പോയാലും അവ്ടെ ഡോക്ടറുണ്ട് ഇന്റെ മോളെറ്റ് ഇതേപോലെ തലന്റുള്ളില് സൻഞ്ചോരട്ച്ചിട്ട് എടക്കടക്ക് രാത്രി പോവും ഇൻജെഷൻ വെക്കലൊക്കെണ്ട്. ഞമക്ക് വണ്ടി പൈസ മാ ത്രം വെരൊള്ളൂ. ഒന്ന് വേറെന്തെങ്കിലും ഹോസ്പറ്റിലാന്നുണ്ടെങ്കേ അപ്പോത്തിന് ഓല് എത്ര പോരെ പൈസ ണ്ടാക്കീറ്റ്ണ്ടാവുംച്ചിട്ടാ
ആഹ് അതന്നെ. നമ്മളീ പാവപ്പെട്ട നമ്മള് ഇല്ല്യതോലെട്ത്ത് ഒന്നും ഉണ്ടാവൂല്യ
ആഹ് ഓലപ്പോത്തിന് ആഹ് ഇഞ്ചഷൻ വെച്ച് ഇതാക് കി അവര് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ക്ലിയറായി പോരമ്മക്ക്
കൊർച്ച് വൈറ്റെയ്യേണ്ടെരുംന്ന് മാത്രം
ആഹ് ഇപ്പൊ അവ്ടെ വെയിറ്റെയ്യേണ്ട ആവശ്യംന്നുംല്ല. കുറ്റിപൊറ ഇബടെ ഹോസ്പിറ്റൽലൊന്നും ഇബടെ ഉം ഉം. പ അല്ല രാത്രി ഒന്നും ചെന്നാലൊക്കെ വേഗംന്നോക്കും
ആഹ് ആഹ്
ഓലെക്കൊണ്ട് പറ്റാത്താന്ന്ണ്ടെങ്ങെ ഓല് ഇതേപോലെ മെഡി ഡിക്കൽ കോളേജ്ക്കും വട്ക്കൊക്കെ വിടുന്നൊള്ളു ഉം അങ്ങനൊക്കേണ് കാര്യങ്ങള് കൊഴപ്പൊന്നുല്യ ന്നാലും പ്പ എങ്ങനേലൊക്കേ ജീവിച്ചു പോവാള്ള മാർഗങ്ങളൊക്കെണ്ടല്ലോ
ഇണ്ട് അതന്നെ
ഉം.. ശ്ശെ ന്താ ചെലവ് കൂടുതലാണ്
ചെലവ് കൂടുതലെന്നെ ഒല്ലാത്തിനും നല്ല റെയ്റ്റാണ് എൽ ല്ലതിനും മീന്, എർച്ചി എല്ലാ സാധനങ്ങൾക്കും ഇപ്പം നല്ല വെലേണ് പറഞ്ഞിട്ട് ക ഓ പ ഒ ആരേം പറഞ്ഞിട്ട് കാര്യല്ല്യ
ആയിം
ആഹ് കുഞ്ഞകുട്ട്യളെ ഡ്രസ്സിനാണം പ്പൊ ചുരുങ്ങിയത് ആയിരത്തഞ്ഞൂറ് രണ്ടായിർപ്യാ വാണം നല്ലെ കിട്ടണംന്ന്ണ്ടെങ്ങി
ദേ ജീവിക്കാന് അതൊല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞരട്ടെ പച്ച പാവങ്ങൾക്ക് ആരെങ്കിലും കൊടുത്തിട്ട് സഹായിക്കും നല്ല നല്ല ള്ളോര് ക്കവരെ കയ്യിന്ന് പൈസ ഒ റ്റ് അവര്ക്ക് ജീവിക്ക. ഇതിന്റെ നട്ക്കെ കെട്ന്ന് കളിക്ക്‌ ണോരാണ് ആകെ പെടെയ്
യെടങ്ങേറ് അതെന്യള്ളത് പച്ച പാവങ്ങൾക്ക് യാരിം സഹായിക്ക്‌
അവര് ഇതിന്റെ രണ്ടിന്റെയും നാ ആഹ് രണ്ടിന്റിം നടുക്കെ കെടന്ന് എടങ്ങറാവ്ണോര് കടങ്ങോണ്ട് മുട്ടിറ്റ്ണ്ടാവും
അതെന്നെ അതന്നെ
ഉം, പാവപ്പെട്ടോർക്ക് ആരെലൊക്കെ സഹായിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് പോവും
അവര്ക്ക് നോമ്പിനായാലും പെര്ന്നാൾക്കായാലും കിറ്റായിറ്റും അതായിറ്റും ഇതായി ത് ഓലെ വീട്ട്ല് നറഞ്ഞ്
ആഹ് ബടെഞമ്മ രണ്ടിന്റേം നടക്ക് പെ ർക്കും ആരുണ്ടാവൂല ഒന്നുണ്ടാവൂല പറയുന്നോർക്ക് ഗൾഫിലാവും ഒക്കാവും പഷ് എഹെ ഞമ്മ അഹ് അങ്ങത്തോരെ കഥ അഹ് എല്ലാരെക്കായ് ഈ രണ്ട് കൂട്ടരേക്കായ് വെല്ലാ ത്തവസ്ഥേലാവോ അവരെ ജീവിതം
ആഹ് നടുതരം പുടിച്ചാതന്നെ ഈ ള്ളോൽക്കാണി ഓലെട്ത്ത് നല്ലൺ ണ്ടേയ്നു ഓലെട്ത്ത് പൈസ എറിഞ്ഞുകൊടുക്കാണ്ട് ഇല്ലാത്തോ ൽക്ക് ഒന്നൂല്ല ഓൽക്ക് എല്ലാരും കൊടു ക്കാനുണ്ട് നടുത്തരം പിടിച്ചോർ കാണുന്നുണ്ടെങ്കിൽ ആരൂല്യ കൊടുക്കാനുല്യാ
ന്നാലും മേണ്ടില പട ആഹ് മേലേ ഇരിക്കുന്ന ആള് നമ്മളെ ആരേം കഷ്ടപ്പെടുത്താഞ്ഞാ മതി രോഗങ്ങളും ഇതൊന്നും ത
രോഗങ്ങളില്യാതെ കഷ്ടപ്പെടുത്ത മാറാത്ത രോഗങ്ങളില്ലാതെ കഷ്ടപ്പെടുത്തിയാതെ അങ്ങട്ട്
അതതെ ഇപ്പെയെന്താണ് ഓരോ രോഗങ്ങള് ചോനെ കിഡ്നി രോഗും വേറള്ള രോഗങ്ങളും ഡയാ
എല്ലാ വീട്ടിലും ഓരോ രോഗ്യള്ണ്ട് എല്ലാ വീട്ടിലും മാറാത്ത രോഗകാരായിട്ട്
ഓരോ രോഗ്യളെങ്കിലും എല്ലാ വീട്ടിലും ആദ്യക്കെ ചുരു ക്ക യെവിടെയെങ്കിലും ഒരു പഞ്ചായത്തിലൊന്ന് ല ഒരുതിലൊന്ന് ഒരുവാർഡിലൊന്ന്- മാരി ക്യാൻസറ് ഇപ്പ എല്ലോ ഓട്ത്തും ക്യാൻസ്റ് കുഞ്ഞി മക്കക്കടക്കം എന്ത്ന്നാ പറയ ഇപ്പത്തെ ജീവിത രീതിയങ്ങനെ ഫുഡ്ഡങ്ങനെയാണ് അതാണ് സംഭവം
വാണ്ട വാണ്ട വാണ്ട ആഹ് അതെന്ന പറയിണത് എല്ലാരും തൊട്ട് കാക്കട്ടെ
അതന്നെ
ഉം പിന്ന വേറെന്ത-
ഇന്ന ശരിന്നാ വേറന്താ
എന്നായ്ക്കോട്ടെടി
ആഹ് ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ട് പിന്നെ ഒരിക്ക വിളിക്കണ്ട്